ഹലോ
എന്തുണ്ട് വിശേഷം
സുഖണ അവിടെയോ
ഇവിടെ സുഖാണ്. മഴേക്കെ ഒണ്ടാ?
ആ മഴ കൊറവാ. രണ്ടു ദീസം മുന്നേ ഒണ്ടായിരുന്നു.
ആഹ് ഇവിടേം മഴ കൊറവാ. ഇന്നൊക്കെ നല്ല ബെ വെയിലാ. ഡ്രസ്സൊക്കെ ഒണ്ട് ഞാൻ ഒരുപാട് തോരട്ടിട്ട്. എനെപ്പോഴാണാവോ ഒന്നിച്ച് വരിയ. മഴ മഴ വന്നച്ച് വരുമ്പോ നനയാനെളുപ്പണ്ട്. ഒണങ്ങാൻ ഒരുപാട് സമയെടുക്കും.
ആഹ് ഇവിടെ നല്ല വെയിലാ രാവിലെ മുതല് അപ്പൊ ഞാനും നനച്ചിട്ടെക്കാണ്.
വെയില് കാണുമ്പോ ഒരുപാട് ഡ്രസ്സ് എ തോരടൊക്കെ ഒണങ്ങികിട്ടട്ടെ വച്ചിട്ട് മഴ മുടി കെട്ടുമ്പം ചെലപ്പം മഴ പെയുമ്പോക്കെ പട പെറുക്കിയെത്തൂല്ല- അപ്പം ചെറിയ ഭാഗം നാനയും ചെയ്യും നമുക്ക്- നനയാത്ത ഡ്രസ്സുകൾ ആഹ് ന നനയാത്ത നനഞ്ഞ ഡ്രസ്സുകൾ ഇങ്ങനെ ഒണങ്ങി കിട്ടാനൊരു ഇതാണല്ലോ- ഇപ്പൊ നമ്മള് വെയില് കാണുമ്പോ എല്ലാ ട് ത്തിട്ട് തോരടും എന്നിട്ട് മഴ വരുമ്പോക്കെ പെറുക്കി കിട്ടത്തൂല്ല-
ഉം ഉം അല്ല ശരിക്ക് അനിയത്തി ഒര് ദിസം ഇതേപോലെ മഴ ഇട്ടിട്ടേ- അവള് മഴ വെരുമ്പഴേക്ക് ഒരു വെപ്രാളല്ലേ നമുക്ക്- അങ്ങനെ ഓടി പോയി- താഴെ വീണ് കയ്യിലൊരു ക്രാക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു-
ആഹ് നമ്മള് പെട്ടെന്ന് ഡ്രസ്സ് നനയ്യല്ലോ വിചാരിച്ച്- ച്ച് സ്പീഡിൽ പോകും അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ വഴിക്കലും മഴ നിന്ന് പെയ്യുമ്പോൾ വെഴുക്കലൊക്കെ വന്നിട്ടുണ്ട്- ഉണ്ടാവ്വല്ലോ?
മ് പാവ്- അതെ വീണിട്ട് ഒരാ ഒരുതാ അങ്ങനെയല്ലല്ലോ- വീണ് ഒരാഴ്ച രണ്ടാ്ചയോളം നല്ലം ബുദ്ധിമുട്ടുണ്ടായി എന്നൽ സ്കൂൾ പൂട്ടിയ സമയത്തായൊണ്ട് വലിയ ബുദ്ധി ബുദ്ധിമുട്ട് അങ്ങനെ അറിഞ്ഞില്ല അല്ലെങ്കിൽ മക്കളെയൊക്കെ സ്കൂള് വിടലും കാര്യങ്ങളൊക്കെ ആയിട്ട്- സ്കൂള് തറക്കണതിന്റെ രണ്ടാഴ്ച മുന്നേ പിന്നെ ഒരാഴ്ച ഉമ്മ വന്ന് കൂടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു- അങ്ങനെയൊക്കെയണ-
നമ്മൾ ഈ ഒറ്റക്കാരൊക്കെ ആവുമ്പോഴെ ഒറ്റൊക്കെ ആകുമ്പോളെ പ്രയാസതാണ് എന്തേങ്കലും പറ്റിപ്പോയ- പിന്നെ നമുക്കൊന്നും ചെയ്യൻ ഒരാളെ സഹായം ഉണ്ടാവാൻ പ്രയാസ ക്കാരം വരുന്നൂലക്കും ബുദ്ധിമുട്ടാക്കാരൻ നമുക്കും ബുദ്ധിമുട്ടേക്കാരും-
അതെ അതന്നെ ഇമ്മ പറയുന്നത് ഇപ്പ ഇപ്പോഴൊക്കെ വച്ച എന്താണെങ്കിലും ഞാനുണ്ട് ഇങ്ങളൊ- ഓ ഓടി ഇതായിട്ട് നനഞ്ഞ് കഴിഞ്ഞാ അടുത്ത തവണ ഒണക്കാലോ എന്തിന എങ്ങനെ ഓടിണതൊക്കെ - ഒരേ ചീത്ത പർച്ചിലായിരുന്നു സംഭവം ശരിയാണ് എന്നാലും നമുക്കൊരു വെപ്രാളാണ്-
ശരിയാണ് പക്ഷെ നമുക്ക് അവ ചിന്തിക്കൂല. അപ്പൊ നനയല്ലൊ ച്ചിട്ട് നമ്മളത് ചെയ്യും.
ഉം പിന്നെ നേരനാണ് ഉണങ്ങാതെ വെച്ചാലോരു സ്മെല്ലൊക്കെ അടി
ആഹ് ഒരു സ് ഒരു സ്മെല്ലാണ് അത് കാര്ണാണ് ഈ വെയിലത്തിട്ട് ഉണ ക്ക്ണ്. നമുക്ക് ഇക്കൊക്കെണെങ്കി വെയിലത്തോട്ട് ആഹ് ഒരു ചൂടുണ്ടാവോല്ലൊ ആ ചൂടില് മടക്കി വെക്കണം. എനിക്കത ഇഷ്ടം. ലെങ്കി ഒരുസ് മാനസി ക്ക് ഒരു തൃപ്തി കിട്ടത്തില്ല ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ലന്ന്ങ്ങെ തോന്നിപ്പോവോള്ളൂ.
ഉം അഹ് ശരിയാണ്. പിന്നെ എന്താ ദിവസം തതിരുമ്പലാ എങ്ങനാ?
ആഹ് ഡെയിലി തീരുമ്പണ രാവിലെ വൈകിട്ട് യൂണിഫോം കാര്യങ്ങളൾ അത് വേറെം കഴുകണം. അങ്ങ രണ്ടു വട്ടം സ്കൂളിലെ ടൈമ് രണ്ട് തവണ കഴുകും.
ഉം ഉം പ്പൊ പണിയാണ് അപ്പൊ വൈകീട്ട് തിരുമ്പ്പ അപ്പൊ അങ്ങനെ ഒണങ്ങി കിട്ടൂലല്ലോ?
ഇപ്പ എല്ലാർക്കും മെഷീനല്ലേ അപ്പ നമ്മള് കൊറെേ ഡ്രൈൽ പിന്നെ ഇങ്ങനെ വെയില് ആണുമ്പ എട്ത്തൊണ്ട്ക്കേ എന്തിനാപ്പം മെഷീൻ ഇല്ലാത്തപ്പം എല്ലാർ പ്പ ജോലിക്ക് എളുപ്പല്ലേ?
അഹ് അഹ് അഹ് അല്ലാത് ശരിന്നെട്ടൊ ഡ്രയറിൽ ഇട്ടിട്ട് തന്നെ എടുക്കല് മഴയാവുമ്പാ ന്തെങ്കിലും നനച്ച് ആഹ് സ് ഡ്രയറി ഇട്ട് ഉണങ്ങിയത് കൂടെ ചിലപ്പോ അത്രയും കൂടെ ഉണങ്ങിട്ടുണ്ടാവൂില്ല മഴ നനഞ്ഞിട്ട് വിട്ടത് വെറുതെോ ഉം പനികളൊക്കെ കഴിഞ്ഞോ
ആഹ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി കുമ്പളെങ്ങ കയറിയും പയറുപ്പര പിന്നെ ഇവിടുന്ന് ഇന്ന് കാലത്ത് അത്ത് വണ്ടി പോയിരുന്നു മീന്റെ അപ്പോൊ ചെറിയ വത്തളി മീൻ കിട്ടിയായിരുന്നു അത് ഭത്ത ഓടത്ത അല്ല ഇവിടെന്ന് ക്ലാസ്ുണ്ട്രാ എന്നാലും ഒഴിിവായിരുന്നു ചെറിയ പ ആഹ ഇന്നലെല നാല് പേരുള്ള ക്ലാസ്സ് കു ഒഴിവാണ് ബാക്കി അങ്ങുടെ എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം വരെ ക്ലാസ്ുണ്ട് ഇവിടൊക്കെ
ഓ ദിവസം ഒഴിവാക്കിയാ പിറ്റേ ദിവസം അങ്ങനെ
ആഹ അതന്നെ ഞാൻപ്പ ഞാൻ ആ വ്യാഴാഴ്ചൊക്കെ പോയിരുന്നു ഒഴിവായിട്ട്പ്പ ഇന്നത്തെ് ഒരുീ പോകുന്നുള്ള മറ്റേ അത് ചണ്ടക്കേ പോരുള്ളൂ മൂന്നാല് ദിവസമൊക്കെ ഒരുമിച്ച് അവിടെ നിന്ന് പോരാറാണ് ഇ സ്കൂളിലിക കാരണം ഉ എപ്പോഴൊന്ന് വീട്ടിൽ പോകാൻ പറ്റൂല എടുത്ത അല്ലാത്ത കാരണം മാസത്തിലൊക്കെ തന്നെ പോകത്തുള്ളു അവ പോകുമ്പോ അങ്ങെ മൂന്നാല ദിവസൊക്കെ ഒരുമിച്ചിട്ട്ന്നെ പോവല്ലേ ഉള്ളൂ
ഇപ്രാവശ്യം പിന്നെ വെള്ളി ശനി ഞായർ അങ്ങനെ പോണവർക്ക് ചെറിയ ക്ലാസ് ള്ളവർക്കൊക്കെ പോകാൻ പറ്റും
ആ അപ്പൊ അവർക്ക് ഇന്നത്തെ ക്ലാസ്സിന് മോനിക്കൊക്കെ ഇന്നത്തെ ക്ലാസ്സിന് നിർബന്ധമായിട്ട് പോകേണ്ടി വന്നത കൊൊണ്ട് പിന്നെ ഒരു ദിവസം നിന്ന് പോകുന്നു ഒരുപാട് ദിവസം വീട്ടിലിങ്ങനെ ഇരുന്നട്ട് പിന്നെ പുറത്തൊക്കെ ഇറങ്ങാഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും പ്രയാസം തോന്നും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു ഒരു ദിവസംങ്കി ഒരു ദിവസത്തിന് വെച്ചിട്ട് അവി പോകണംതാണ്
ആ അത് ശരിയാണ് നമ്മള് ഇപ്പോൊ വീട്ടിലി തനി ാണോ അപ്പ
അങ്ങനെയല്ല ഹസ്ബന്ഡ രണ്ട് മക്കളും ഞങ്ങൾ തനിച്ചു തന്നെയാണ്
ആഹ അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ആരേലുംൊക്കെ ഉണ്ടാവുമ്പോ പ്രശ്നമല്ല നമ്മളെ വീ നിങ്ങള്ൾ വീട്ടിൽ പോ സ്കൂളിൽ പോകുമ്പോ ബോറ അടിക്കൂല്ലേ
അപ്പ ഇതുപോലെ പച്ചക്കറിയായിട്ടോ പൂക്കളൊക്കെ ആയിട്ട് ചെടികളോ അതിന്റെ പിന്നാലെ നടക്കും ും പിന്നെ ഇങ്ങനെ എന്തേലും വീട്ടിലിരുന്നിട്ട് വള്ള ജോലികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും തയ്യല് ചെയ്യും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യും അപ്പ പിന്നെ അത്ര പോറടിയൊന്നുംല്ല അപ്പ മുമ്പത്തെ മാതിരി ഇരുപത്തിനാല് മണിക്കൂർണ്ടെങ്ക ജല റിപ്പീറ്റ് ചെയ്തരിക്ക സമയ പോ ദിവസങ്ങളും പോണ അറിയുന്നില്ല നമ്മളിങ്ങനെ എന്തെലും ആവശ്യങ്ങെ ന ന്പോ കണക്കൂട്ടും അത്ര ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ചിന്തിച്ചു അപ്പോൾ
സ്റ്റിച്ചിങ് ഓൾറെഡി അറിയായിുന്നോ
ആ എനിക്കിങ്ങനെ കട്ടിങ്ങ് ചെയ്തിട്ട്റിയില്ല മറ്റേ ഇങ്ങനെ മാക്സിങ് കാര്യം നമ്മള് ഷെയ്പപ്പാക്കുക അങ്ങന അങ്ങനത്തുള്ളതേ അറിയുള്ളൂ പിന്നെപ്പൊ ഞാൻ ഓൺലൈനിങ്ങനെ കോഴ്സ് പഠിച്ചോണ്ടിരിക്ക്ണ്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ആ
അപ്പൊ ഓൺലൈനില് കുഴപ്പില്ലേ ക്ലാസ്സൊക്കെങ്ങനെയാ
അത് നമുക്ക് ഫ്രീ ടൈമില് റെക്കോർഡിങ് ക്ലാസ്സവര് തരും അത് നമ്മക്ക് ക്ക് ഇതാക്കാ പിന്നെ നമുക്കിപ്പെല്ലാതും യൂട്യൂബുണ്ടല്ലേ യൂട്യൂബ് തൊറന്നാ നമുക്കേത് വിഭവമാണെങ്കിലും നമ്ക്ക്ങ്ങനെ കട്ടെയ്തടിച്ച് നോക്കാലോ
അടിച്ചു കൊടുക്കലാണോ അതോ എങ്ങനെ നമ്മളുടെ മാത്രൊ
ആ വീട്ടിത്താവശ്യുള്ളത് മാത്രെപ്പ ചെയ്യ പ്രഫർ റായി വന്നാലല്ലേ നമുക്ക് പുറത്തുക്കുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നെയ്റ്റിയൊക്കെ മേലെ ആ നെയ്റ്റിയൊക്കെ മേലടിയാ അതൊക്കെ ഞാൻ പൊറത്തൊക്കും ചെയ്തോടുക്കും ക്കും മറ്റേത് ഞാൻ പഠിച്ചു വരുന്നേയുള്ളൂ ഞമ്മക്ക് വീട്ടിലിരുന്ന് ആഹ് ആഹ് അപ്പൊ ഞാൻ ഒരു മാസായിട്ടോള്ളൂ ചേർന്നിട്ട്
ഉം കൊഴപ്പല്ലേ അപ്പൊ അതൊക്കവര് വർക്കൊക്കെ തരോ ഇന്നപോലെ
ആ അങ്ങനെ ചെയ്ത് ആ കാണിക്കണംന്നൊക്കെ ചെയ്യും ഗ്രൂപ്പും കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് പേഴ്ണലിൽ അങ്ങനെ മെസേജെയ്യാം ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം പിന്നെ നമ്മള് ഫ്രീ ടൈമില് റെക്കോഡും ക്ലാസ്സും നോക്കി നമുക്ക് പഠിക്കാം അങ്ങനെ എല്ലാ സൗകര്യവുണ്ട്
ആഹ് അല്ല ബേസിക് ടു അഡ്വാൻസാണോ എങ്ങനെയാ ബേസിക് മാത്രൊ അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ്ണ്ടല്ലോ
അല്ല ഇത് വരെ ഒരു ഫീസ് മാത്രമായി പിന്നെ എല്ലാതും ലിസ്സിച്ച് പിന്നെ വല്യ വല്യതൊ ക്കെ പഠിക്കണേ വറെ ഫീസ് കൊടുത്തിട്ട ട്ട് നമുക്ക് പഠിച്ചെടുക്കാണ് എംബ്രോയ്ഡറിയൊക്കായിട്ട്
ആഹ് ഇങ്ങൾക്ക് ഇപ്പ ഇതിലെന്തൊക്കെയാ ഇൻക്ലൂഡഡാവുന്നേ
ഇതില് ചുരിദാറ്ണ്ട് പിന്നെ ചെറിയ ഫ്രോക്ക് ബ്ലൗസ് അങ്ങനെ മൂന്നാല് ഐറ്റം സാണുള്ളത്
ആ അങ്ങനാണോ ഞങ്ങള് ഇതേ പോലെണ്ടായിരുന്നു ഓൺലൈനായിട്ടുള്ളത് ചിലത് കുഴപ്പില്ല ചില ക്ലാസ്സുകളൊക്കെ അപ്പൊ ആ ഫ്രണ്ട് ചെയ്തിട്ട് ചിലത് ഈ നാലും അഞ്ചും കാര്യങ്ങളെ ഉള്ളുടീന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനിവിടെ ടൈം ഞങ്ങള് ട്യൂഷൻ എടുന്നുണ്ട് അ ട്യൂഷൻ എടുക്ക്ണോടത്തുന്ന് ഒരു കമ്പനിയില്ലേ കമ്പനിക്കാര് നമ്മൾക്ക് ട്യൂഷനെടുക്കാൻ പറയും അപ്പ അവര് നമ്മക്ക് സാലറിതരും നമ്മള് കുട്ടികളൊരു പതിനഞ്ച് ഇരുപത് കുട്ടികള നമ്മുടെതായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ക്ലാസ്ടുക്ക ഓൾറെഡി ഞാനെടുത്തിട്ടുണ്ടായിരുന്നേ പേഴ്സണലി നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അവര് വന്നിട്ട് വീട്ടില് വീട്ടില് കുട്ടികള് അവരുടെ ടാക്സൊക്കെ കുറക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റിന് കണക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്നിട്ട് കമ്പനിക്കാരിങ്ങനെ ഒരു ഇരുന്നൂറ്റിനാൽപ്പത് കുട്ടികളെ സ്പോൺസർ ചെയ്യ അപ്പൊ അത് ഓരോരോ സ്ഥലത്ത് ഓരോരോ ടീച്ചേഴ്സിന് പതിനഞ്ച് കുട്ടികള്ന്ന് പറഞ്ഞിട്ട് നമ്മൾടെ ഒരു ഏരിയയിൽ ഇപ്പോ ഞങ്ങളുടെ ഏരിയയിൽ രണ്ടുപേര് നടത്തുന്നുണ്ടത് അങ്ങനെ ഓരോരോ സ്ഥല ത്ത്ന്നങ്ങനെ ചെയ്യും അപ്പൊ അവര് ഈ കുട്ടികൾക്ക് ഇതില്ലേ എന്താ സ്നാക്സില്ലേ
ആഹ്
ത്താണുള്ളത് സ്നാക്സ് നമ്മുടെ വീട്ട് കൊണ്ടന്ന് തരും വീട്ട് കൊണ്ടന്ന് ഒരു ചേച്ചി സ്കൂട്ടില് കൊണ്ടന്ന് തരും അപ്പ നമ്മള് പാത്രം പ്പൊ ഒരു വേവിച്ച് താളിക്കില്ലേ അതായിരിക്കും ചെലപ്പോ മറ്റേ വലിയ വെള്ള കടല കറുപ്പ് കടല പിന്നെ ഒരു ദിവസം ആ അത്ണ്ടാവും അവിലില്ലേ അവില് നമ്മള് നനച്ചുകൊടുക്കില്ലേ കുട്ടികൾക്ക് മധുര ബെല്ലട്ടിട്ടത് പിന്നെ കടല മുട്ടായി ഇങ്ങനെത് ഇങ്ങനെത് മാറിക്കൊണ്ടിരിക്കും അപ്പവിര് അതിനുള്ള ഈ കൊടുക്കാനുള്ള ഈ പ്രസാദോക്കെ കൊടുക്കൂലേ ഹിന്ദു അവര് മറ്റേഒരിതില്ലേ കപ്പ് പോല്ത്തൊരു സാധനം എന്തോ ഒരു എലേക്ക വെച്ച് ചെയ്യുന്നത് ആ അത് കൊണ്ടോന്ന് തരും. അതും കൊണ്ടന്ന് തെരും ഫുഡും കൊണ്ടന്ന് തെരും നമ്മള് കുട്ട്യാളെ ഇരിത്താ നമ്മള് പാഠിപ്പിച്ചു കൊടുക്ക അഞ്ചീസ് ഉണ്ടാ വൊള്ളൂ പിന്നെ അത് അപ്പോ അത് കെഴിഞ്ഞിട്ട് പിന്ന അവര് കുട്ടേൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുട്ടോ സമ്മർ ക്യാമ്പ് സമ്മർ ക്യാമ്പൊക്കെ ഒരു പത്തീസം നടന്ന് നമ്മൾടവീട് ഇവിട്തന്നെ നമ്മള് പൊറത്തൊന്നും അങ്ങനെ പോണൊന്നുല്ല.
അവരെ പിള്ളേരൊക്കെ കുട്ടികളെ ഇവിടെ ആക്കിതെരും അത് ആ ഓരോരുത്തര് ഓരോരുത്തര് വരുവാണോ.
അങ്ങനല്ല ഇപ്പ അഞ്ച് ടു ഏഴ്ന്നൊരു സമയം ഇണ്ടാവും അപ്പ ആ സമയത്തിലിപ്പ അവര് നമ്മളവര് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്ക ആ നമ്മക്ക് സാലറി കമ്പനി തരും അപ്പ അവരിക്കുള്ള പ്രാ ഫുഡും കാര്യങ്ങളും ആയി എല്ലാർക്കിപ്പോ ട്യൂഷനൊന്നും അയക്കാൻ പറ്റിയ അങ്ങനെ സാഹചര്യം ഇല്ലാത്ത കുടുംബങ്ങളും ഉണ്ടാവൂല്ലോ. ഇക്കാലത്തുണ്ടല്ലോ അങ്ങനെ അപ്പ അവരിക്ക് നമ്മള് ഫ്രീ ആയിട്ട് ആ അവരിക്ക് നമ്മള് ഫ്രീ ആയിട്ട് പറഞ്ഞ് കൊടുക്ക അവരിക്ക് ഫ്രീ നമ്മക്ക് സം ശമ്പളം. അവിടന്ന് കിട്ടും അപ്പോ ആ സ്നാക്സും കൊണ്ടെന്ന് തെരും അപ്പം പ്രശ്നില്ലല്ലോ അപ്പോ അവരെ പഠിപ്പിക്ക പിന്നെ അവരിങ്ങനെ ടൂറൊക്കെ കൊണ്ടുപോകും ഏ അതും ബസ് ഇവിടെ നമ്മുടെ വീട്ടിൻ്റടുത്തേക്കന്നേ വര്യ ഇപ്പ മക്കളെല്ലാരും നമ്മട വിട്ത്ത്ക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ- നമ്മള് കൊണ്ട് അവരെയും കൂട്ടികൊണ്ടു പോണം അപ്പൊ അവരിക്കും അതൊരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഏരിയേല് നടക്കുന്നൊണ്ട്. ഇപ്പ അയിന്റൊരു ഇപ്രാവശ്യം മീറ്റിംഗ്ണ്ടായിരുന്നേ ആഹ് ഞാൻ എടുക്കുന്നെണ്ട് അതുകൊണ്ടാണെനിക്ക് ഇത് ഇപ്പം ശമ്പളം നമുക്ക് തരൂം. ട്ടോ അപ്പ ഞാനതിന്റെ ഒരു മീറ്റിം കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ മാ കഴിഞ്ഞ വർഷ് രണ്ടു മാസം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നൊള്ളു വേറെള്ളോര് നേരെ എടുക്കണില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾടെ ഏരിയേൽ വന്നാസ് സ്കൂളില് എസ് എച്ച് എമ്മിന്റെ അടുത്തൊക്കെ ചോയിച്ചു കഴിഞ്ഞാൽ അവര് പറയൂല്ലോ സ്കൂളാരാണ് ഇവിടെങ്ങനെ എടുക്കുന്ന ഇണ്ട് മീറ്റിംഗ്സൊക്ക ഇണ്ടാവൂല്ലേ എസ് എം സി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെണ്ട് അങ്ങനെയൊണ്ടോ സ്കൂള് നിങ്ങൾടവിടെ.
കേട്ട്ട്ടില്ല
ആ അവ്ടെ അങ്ങനെ ഇണ്ട് എസ് എം സി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പ അതിന് അപ്പം മിസ്സിന് അറിയാലോ ഞങ്ങള് ട്യൂഷൻ അപ്പ അവര് സജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അതിന്റെ ഒരു മീറ്റിങ്ങിന് ഇപ്രാവശ്യം പോയ അപ്പം അവിരെന്നെ വുമൺ എംപവർമെന്റെന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഫ്രീയായിട്ട് ഫാഷൻ ഡിസൈനിങ്ങും കോഴ്സ്ണ്ട്. അപ്പ ഞാനിപ്പോരു പത്ത് തീസായി പോവാം തൊടങ്ങീട്ട് അതോണ്ടാ ചോയിച്ച് ടൈലറിങ്ങിലെന്തക്കെ ഇൻക്ലൂഡടാണ്ന്ന് അതും ഫ്രീയായിട്ടാണ് ട്ടോ ഈ ഇപ്പ ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ എടുക്കുന്നുണ്ട്ന്ന് അപ്പവരുടെ പ്രോജക്ട് ഇതിൽതന്നെ ഇപ്പോ ഞാൻ രണ്ടെണ്ണത്തില്ണ്ട് ഒന്ന് ട്യൂഷൻ നമ്മടെ വീട്ടിൽ വച്ചിട്ട് അഞ്ച് റ്റൂ ഏഴ്. പിന്നെ ഇപ്പൊ ടൈലറിങ്ങ് ക്ലാസ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ.
ആഹ് അത് നമ്മള് ഫ്രീ ടൈമില് ഇങ്ങനെ ചെയ്യാണോ.
ഇല്ല ഡാ അത് വന്നിട്ട് അഞ്ചു മാസത്തെ കോഴ്സെട്ടോ ഇതിന് മുന്നേ ഞാന് ആഹ് നമ്മളോ നമ്മള് പോണം എ ഇതിന് മുന്നേ രൺ ണ്ടു മണിക്കൂറേണ്ടായിരുന്നുള്ളത്രേ അപ്പ ചെലോരിക്ക് എന്തേലും ഇപ്പ മെഷീനില്ല അപ്പ എനിക്കൊക്കാ അവിട തന്നെല്ലേ തയ്ക്കേണ്ടി വരിക അപ്പോ ഇൻഷാ അല്ലാഹ് വാ ണം ഇപ്പൊ കൊറച്ച് ബുദ്ധിമുട്ടാണിവട ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കായിട്ടേ അപ്പൊ അതില് ഞങ്ങക്ക് ബേസിക് പറഞ്ഞിട്ടിണ്ടായിരുന്നു ആ ബേസിക് ഇണ്ട് ഫാഷൻ ഡിസൈനിങ്ങിണ്ട് ആരി ഇവർക്കിണ്ട് ഹാൻഡെബ്രോയിഡറി പിന്നെ സോപ്പില്ലേ അത് ലാസ്റ്റ് ഇട്ടാ ഇപ്പഴല്ല ലാസ്റ്റ് ഈ അഞ്ചു മാസം കോഴ് പറഞ്ഞതണ സോപ്പ് മേക്കിങ്ങിന്റെ ഉണ്ടാവും പിന്നെ സാരി പ്രീപ്ലീറ്റി ഡ അതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ വരുന്നത്
ആ
ആ അതുംൊണ്ട് പിന്നെ ആ മിസ്സ് ആ ബ്യൂട്ടീഷ്യൻ ആ ബ്യൂട്ടീഷ്യൻ എല്ലാം അറിയാം അതിന്
ആ ഇപ്പൊ ഫാഷൻ ഡിസൈന് പോലെ തന്നെ ബ്യൂട്ടീഷ്യനും നല്ലൊരു കൂടുതുള്ളതളാണ്
ആ അപ്പൊ അതിനും കൊ അതും ബ്യൂട്ടീഷ്യന് ചെറുതായിട്ട് തരാൻ പറരാതെ
ആഹ
സാരി പ്രീ ഫ്ലീറ്റിങ് ഒക്കെ ഇല്ലേ അപ്പൊ അത് ഭയങ്കര ഇതാണല്ലോ ട്രെൻഡ ആണല്ലോ ആ അങ്ങനത്തെൊക്കെ സംഭവങ്ങൾ തരുന്ന ഫ്രീ ആയിട്ട് ഇവിടെ അങ്ങനത്തെ
ആ നമുക്ക് ഫ്രീ ആയിട്ട് അവസരം കിട്ടുമ്പോ നമ്മള് മ്മക്ക് അവസരം മ്മക്ക് ക്ക് വേണം തോന്നുമ്പോ അവസരം കിട്ടൂല. അപ്പൊ അവസരം കിട്ടുമ്പോ നമ്മള അതില് ജോയിൻ ചെയ്യാ.